സുഗം
ആഹ് എന്നാണ്ട് കേക്കമല്ലോ അല്ലേ
ആഹ് കേക്കോണ്ടെ
ഇനി അഥവാ എന്തേലും കേൾക്കത്തില്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം ചിലപ്പോ നമുക്ക് എന്തെലും റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടെങ്കിലേ കട്ട് ചെയ്ത് വിടല്ലേ കഴിച്ചോ
ആഹാരം കഴിച്ചു
ഉം
നിങ്ങള് കഴിച്ചോ
ഞങ്ങള് കഴിച്ചു ഞാന് മക്കളും എല്ലാം കൂടെ ഇരുന്ന് കഴിച്ചു ഇച്ചിരി കഴുകാനും പെറുക്കാനും ഒക്കെ ഉണ്ട് അപ്പൊ ഒന്ന് നീണ്ടു നിവർന്ന് ഇച്ചിരി നേരം ഒന്ന് ഇരുന്ന് പിറക്കിയിട്ട് ചെയ്യാന്ന് ഓർത്തു രണ്ട് അയ്യോ ആവോ രാവിലത്തെ പരിപാടി കാപ്പി തൊട്ട് ചോറ് തൊട്ട് എല്ലാം ഒന്ന് വൈകുന്നേരേത്തേന് വരെ എല്ലാം ആക്കി കഴിക്കല് വരെ കഴിയുമ്പോ മൂന്ന് പേരുടെ പുറകെ ഓട്ടം കഴിയുമ്പോ
ഉം പത്ത ക്ഷീണിക്കല
അയ്യോ അതെയോന്നു വല്യ ഇടത്തരം മക്കളാണ് കൊഴപ്പമില്ലാതെ
ഏഹ് ആഹ് എത്രായിട്ടുണ്ട്
എട്ട് നാല് രണ്ടര
ആഹ് ആഹ് പരക്കപാച്ചിന്റെ പ്രായാണല്ലോ എന്തേനും ഫു ഇന്ന് എന്തേനും ഫുഡ്
ഇന്ന് ഞങ്ങക്ക് രാവിലെ രാവിലെ പുട്ടും കിഴങ് കറി
ആഹ് പിന്നെ
ഉച്ചക്കത്തേക്ക് കിഴങ്ങ് കറി അവിയൽ ചോറ് പപ്പടം വൈകിട്ട് ഇനി അത് തന്നെ-
ആഹ വൈകിട്ട് ഇഞ്ഞാ അതന്നെല്ല കഴിക്കണത്
ആഹ് പിന്നൊരു കെ- കുറച്ച് കഴിയും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി കടുചായോ കടുക്കാപ്പിയോ എന്തെങ്കിലും ഇരിക്കും.
ഇവിടെ ഇതുണ്ടാക്കി ദോശയും പയർ കറിയും ഇന്ന്. പിന്നെ കറിയും ചരങ്ങാതാളിപ്പും മീൻ വറുത്തതും ഇവിടെ പെരുന്നാൾ പെരുന്നാളൊക്കെ അല്ലേ
ഉം നാളെ പെരുന്നാളിന് ഇനി ഇറച്ചിയൊക്കെ കിട്ടി ഇച്ചിരി കറിയൊക്കെ വെച്ചാ
അങ്ങനെ നാളെന്താ ഉണ്ടാക്കണത് നിങ്ങളെന്താ ഉണ്ടാക്കണത് നാളെ
നാളെ ഇച്ചിരി തേങ്ങാച്ചോറ് വെക്കും തേങ്ങാച്ചോറ് അറിയാവോ?
ഓ തേങ്ങാചോററേ ആഹ് ആഹ് അവിടെ എങ്ങനെയാണ് ഏഹ് ആഹ് തേങ്ങാച്ചോറ് എങ്ങനാ അവിടെ വക്കല്
നമ്മള് വറ്റിച്ചെടുക്കും ചെയ്യുന്നത് പെരിഞ്ചോ പെരുജീരകവും കറുവപ്പട്ട ഈ ഇറച്ചിക്കൂട്ടെല്ലാം കൂടി ഇട്ട് തേങ്ങായിട്ട് മിക്സിയിലോട്ടിട്ട് വടകി അരയ്ക്കുന്നു അരി കഴുകുന്നു. അതില് വെള്ളം വെറ്റിച്ചെടുക്കുന്നു.
അതിക്ക് കാർഗാപ്പട്ട ഒക്കെ ഇടുമോ കാർഗപ ഞങ്ങൾ ഇവിടെ തേങ്ങ ഉലുവ ഉള്ളി മാത്രമേ ഇടുയള്ളൂ തേങ്ങ ചോറിക്ക്- ഉപ്പും
ആഹ് നമ്മള് ചോ ചോറില് ഏലക്ക കുരുമുള രണ്ട് മൂന്ന് ഏലക്ക രണ്ട് മൂന്ന് കുരുമുളക് കറുവപ്പട്ട അതെല്ലാം വെള്ളത്തിലിട്ട് വെള്ളവും കൂട്ടി ആഹ് വെള്ളത്തിലിട്ട് അരി കഴിക്കിട്ട് പെരിജീരകം കൂട്ടി അരച്ച് മഞ്ഞളും കൂട്ടി അരച്ച് ഉപ്പു ഇട്ടിളക്കി. അതിലൊരു അളവിന് വെന്ത് വറ്റാവുന്ന രീതിയിൽ വറ്റിച്ചങ്ങെടുക്കും.
ആഹ് അങ്ങനെയല്ലേ നമ്മളെവിടെ എന്ന് പറഞ്ഞാല് ആദ്യം വെള്ളം വെക്കുന്നു പിന്നെ ഉപ്പിടുന്നു പിന്നെ ഉലുവ ഇടും. പിന്നെ അയിക്ക് അരി കഴുകി ഇടുന്നു തേങ്ങ ഇടുന്നു. എന്നിട്ട് ഒരു വിസില് അല്ലെങ്കിൽ രണ്ട് വിസിൽ കഴിഞ്ഞാൽ ഓഫ് ആക്കിടും. എന്നിട്ട് ആഹ് പിന്നേക്ക് പരിപ്പും കറിയോ ചിക്കൻ ചിക്കൻ കറിയോ ബീഫും കറിയോ അങ്ങനെ അപ്പോ ഈ നെയ്ച്ചോറൊക്കെ എങ്ങനെ അവിടെ വക്കുവാ-
നെയ്ച്ചോറ് ഞാൻ എനിക്ക് വെക്കാൻ അറിയത്തില്ല ഞാൻ ഇത് വരെ നെയ്ച്ചോറ് വെച്ചിട്ടില്ല.
ആഹ..
അതിനെ കുറിച്ച് ഒന്ന് പഠിക്കണം.
സവാള വാട്ടിയ പോരെ ഒരു സവാള എടുത്താണ്ട് ആർക്കേജിലോ ഡാൾഡയിലോ- വാട്ടിയാണ്ട് കൊറച്ച് വെള്ളം പറഞ്ഞ കറുക്കപ്പട്ടയും ഉപ്പും ഇട്ടാ പോരേ- എന്നിട്ട് അയിന് അയിനിക്കിട്ട് അങ്ങ് ഇളക്കിയാ മതി വെള്ളം പാകാക്കിയാൽ മതി. അല്ലെങ്കിൽ ഊറ്റിവയ്ക്കാലോ -
ഓഹ് അത് ശരിയാ അതിനെ കുറിച്ച് ഒന്ന് പഠിക്കാൻ അപ്പോ ഞാൻ ഉദ്ദേശിക്കണേ എന്നുവച്ചാ- മെയിൻ വിശേഷദിവസങ്ങളിലൊക്കെ ഒണ്ടാക്കി കഴിഞ്ഞത് കൊളവായി പോയി കഴിഞ്ഞാൽ പണി കിട്ടും. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഉണ്ടാക്കണോന്ന് ചോദിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനോട്ട് സമയവും കിട്ടാറില്ല.
ആഹ് അത് സിമ്പിൾ അല്ലേ നെയ്ച്ചോറ് സിമ്പിൾ ആണ് തേങ്ങാച്ചോറ് പി- പിന്നെ കൊറച്ച് വെള്ളം കയറി പോവാ-
അതെയല്ലേ അപ്പോ ഇനി ചെയ്ത് നോക്കാടാ
ആഹ് അയിക്കെന്താ കറിയൊക്കെ ഇണ്ടാക്കൽ ഈ തേങ്ങാച്ചോറിക്ക്-
തേങ്ങാ ചോറിന് ഇവിടെ നമുക്ക് വീട്ടിൽ നമ്മള് അങ്ങനെ മെയിനായിയിട്ട് നോക്കുന്നില്ല എന്നാലും പരിപ്പ് കയറി അച്ചാറ് പപ്പടം-
ആഹാ
ഇറച്ചിക്കറി സർലാസ് ഒണ്ടാക്കും. സർലാസ് സാലഡ് സാലഡ് സവാള അരിഞ്ഞു കൊട് - തീവല്ല കുക്കുംബറോ കാരറ്റോ തകാളിക്കായോ എല്ലാം കൂടിഇട്ടിട്ട് ഒരുഒരു ഒ തൈുരുംകൂടെ ഒഴിച്ചു എളക്കി ഉപ്പും അല്ലെങ്കില് നോർമലി വിനാ അങ്ങനെയാണെങ്കിലും ശകലം സവാള ഒഴിച്ചു പച്ചമുളകുംയിട്ട് ഇങ്ങനെ എളക്കിഎടുത്താലും-
ആഹ് തൈ തൈരിക്കൊക്കെ ആക്കണ മാതിരിയില്ലേ
ആഹ്
ആഹ് പിന്നെന്താ പെരുന്നാക്ക് മൈലാഞ്ചിയൊക്കെ ഇടേലയിണ്ടോ കുട്ടികള്ക്കൊക്കേ
എന്റെ പൊന്നുകുഞ്ഞേ അത് ഞങ്ങൾക്കൊരു അബദ്ധംപറ്റി ഞങ്ങള് ഓൺലൈനീന്ന് ഒരു മൈലാഞ്ചി ഓഡറ് ചെയ്ത് - ഇത് വരെ വന്നിട്ടില്ല
അള്ളാ
ആഹ് അതുകൊണ്ട് ഇവരാണെങ്കി ഭയങ്കര വഴക്ക് പിന്നെ ഞാനാ ടൗണി - പോയിട്ട് വന്നപ്പോ ഒരു മൈലാഞ്ചി മേടിക്കണോന്നോർതിട്ട് ഞാന് മേടിച്ചൂല്ല കാര്യംപറഞ്ഞ- വേറൊന്നുയല്ല മൂന്ന്പേരുടെയും ഒരുപോലെയിട്ട് വരുമ്പം ഇത് ഒണങ്ങിയുംവരത്തില്ല കളറുംപിടിക്കത്തില്ല കെമിക്കല് മേടിച്ച അതിലും പ്രശ്നവാ എന്നാ പിന്നെ ഞാനിങ്ങനെ അച്ചുപോലെ മേടിച്ചിട്ട്- പെട്ടെന്ന് കുത്തിയിട്ട് പെട്ടെന്നങ്ങ്കഴുകി കളയാമല്ലോ ഓർത്തും ഓഡർ ചെയ്തതാ
ആഹ് എന്നിട്ട് കിട്ടീട്ടില്ല
സാധനം ഇതുവരെ വന്നില്ല രണ്ടാം തീ എന്നാ അതില് കാണിക്കണത്
ആഹ് അപ്പൊ ഇഞ്ഞി എന്താ ചെയ്യ്ണേ കുട്ടിക്ക് വാങ്ങിയോ
ഇനിയിപ്പം വാങ്ങിയില്ല അയിനെകുറിച്ച് മിണ്ടുന്നില്ല ഇവിടെ ആരും അപ്പൊപിന്നെ കൊഴപ്പയില്ല
ഇങ്ങളും മുണ്ടിയാതൊക്കെ വെച്ചു കഴിഞ്ഞാൽ അരച്ചാണ്ടന്തേലും ഇട്ട് കൊടുത്തൂടെ
അതെ അത്പാടാടാ അത് തണുപ്പല്ലേ പെട്ടെന്ന് പനിപിടിക്കും വെച്ചൊണ്ടിരിക്കത്തില്ല ഇവര് ഒരാള് വെച്ച് അടുത്ത ആള് കഴുകും പിന്നെ നമ്മടെ തലേല് മേത്തും പിന്നെ- അലക്കിവെച്ചേക്കുന്ന തുണിതൊട്ട് കട്ടിലോട്ട് സെറ്റിതൊട്ട് ഫുള്ളിത് ആക്കും ഇവര് എവിടേലും അടങ്ങിയിരിക്കാനോ അല്ലേ അങ്ങനൊന്നും അറിയത്തില്ലല്ലോ
ആഹ് ചെറിയമക്കളല്ലേ ഇല്ലേ
ആഹ് മൂത്തോള് ഇരുന്നോളും മൂത്തോള് പിന്നെ കൊഴപ്പയില്ല ആഹ് ചെറിലിയ വെരള് തൊട്ട് മറ്റേ മൂട്ടിന്റെ അവിടെവരെയും വെച്ചോണ്ടരിക്കും
ഉം അപ്പൊപിന്നെ വയപ്പലന്മാ രക്ക
ആ അപ്പഅവക്ക് ഇടുമ്പോ ഇവക്കും വേണം
ഉം നല്ല വരക്ക്ണ ആളാണോ
ആഹ് അത്യാവശ്യം ഞാന് വരച്ച് ഡിസെയിൻ ചെയ്തിട്ട് കൊടുക്കും
ഏഹ്.
അവളും വരക്കും അവള് ഇട്ടോളും മൂത്തോള് ഇവള്മാർക്കു ഇട്ട്കൊടുക്കും കുഞ്ഞോളുമാർക്കൊക്കെ പക്ഷെ അതൊക്കെ. ഡ്രസ്സ് ചീത്തയാകും എല്ലാം പ്രശ്നങ്ങളാ.
ആഹ് അങ്ങനെ അല്ലെ ഇപ്പൊരു ബി ഗ്ബി പറഞ്ഞ മൈലാഞ്ചിയുണ്ടല്ലോ ന്നാ ആഹ് ഇട്ടൂടെ ഇങ്ങക്ക് അത് വാങ്ങി കൊടുത്തൂടെ.
അത് എങ്ങന്യാ?
ബിഗ്ബിന്നോ അയിന്പത്ത് മിനിറ്റ് കഴിഞ്ഞാല് അയ് ചോമക്കും ഇങ്ങട്ട് ഞമ്മക്ക് കെഴുകികളയാം.
ആഹ് അതെ അതെ അത് തന്നെ അത് തന്നെ. ഇപ്പം മേടിച്ചിട്ട് ഈ അച്ച് മേടിച്ചിട്ട് അച്ചിന്റെ മണ്ടയിലോട്ട് ഇതങ്ങ് തൂക്കുമ്പം.
ആഹ് ഡിസൈയിനായിട്ട് കിട്ടും.
ആഹ് ഡിസൈനായിട്ട് കിട്ടു അപ്പ ഈ ഡിസൈൻ വരക്കുന്ന അത്രനേരം നമുക്ക് പോണില്ലല്ലോ?
ആഹ് അന്ന് ഞാ
ഡിസൈൻ വരച്ച് വരുമ്പതേന് ഇവര് നമ്മടെ തലേല് ആദ്യം മറ്റേ കൈകൊണ്ട് തൂക്കും.
അത് പറഞ്ഞത്. സെരിയാണ്.
ആഹ് അപ്പൊ അതുകൊണ്ട് ഡിസൈനാകാൻ വേണ്ടിട്ടാണ് ഞാന് ഡി സൈനുള്ള കോള്കളൊക്കെ ആയത്. ആഹ് പെട്ടെന്ന്അങ്ങോട്ട് നമുക്കൊരുപാത്രത്തിലോട്ട് അങ്ങോട്ട് എടുത്തിട്ടാ ആഹ്. ഇതേലോട്ട് മീഷീന് അച്ചേലോട്ട് മൂക്കി ഓൺലൈൻലുണ്ടല്ലോ ഇപ്പൊ അത്.
ആഹ്.
അച്ചേലോട്ട് കുത്തുക കയ്യേലോട്ട് അടിക്കുക കഴുകാൻ പറയാ പരിപാടി തീരും.
ഉം നിഞങ്ങളെ വീട്ടിലാരൊക്കെയാ ഉള്ളേ ഹസ്ബൻഡ് ഒക്കെ യില്ലേ ഹസ്ബൻഡ്, ഉമ്മ, ഉപ്പ.
ഇല്ല എവിടെ ഇവിടെയാ ഇവിട ആരും ഇല്ല. ല്ല ഞാന് എന്റെ മക്കള്, എന്റെ കെട്ടിയോൻ. അത്രയും പേരേ ഉള്ളൂ ബാക്കിയു ള്ളവരൊക്കെ സെറ്റ് ആണ് ഫാമിലിയാണ് അവരൊക്കെ വേറെയാണ്. അനിയനും കുടുംബൊക്കെ വീട്ടില് താമസിക്ക്ണു എന്റെ വീട്ടില് ആഹ് എനിക്ക് ഒരു അങ്ങള ചെറുക്ക നു മാത്രേ ഉള്ളൂ അവന് ഇരുപത്തി രണ്ട് വയസ്സ് അവൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല.
ഓഹ് അങ്ങനെ.
അങ്ങനെയൊക്കെ അവൻ അങ്ങനെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നു പിന്നെ ഞാൻ ആഴ്ച്ചേ ഒരു മൂന്ന് ദിവസം. അവിടെയാണ് എന്നെ പെറ്റിട്ടത് അവിടെയാണോന്ന് എന്നോട് എപ്പോഴും ചോദിക്കുന്നു നിനക്ക് വീട്ടിൽ പോയി കിടന്നുടെടീ.
ആഹാ അഹ്
ഏഹ് പക്ഷെ ഞാൻ അത് ഒഴിവാക്കുന്നു ഇനിയിപ്പോ ഈ രണ്ട് രണ്ട് മൂന്ന് ദിവസം. കൂടിയൊക്കെള്ളോ നമ്മള് ഫ്രീ അതങ്ങോട്ട്. കഴിഞ്ഞ അങ്ങോട്ട് തുടങ്ങിയില്ലേ മദ്രസയായി. സ്കൂളായി, പിള്ളേരായി, അടിയായി, മഴയായി, അലക്കായി, ഉണക്കാ ക്കായ ഇതൊന്നും അറിയത്തില്ലല്ലോ പഠിക്കാൻ പോന്നേ ഉള്ളൂ.
വിഷായങ്ങതർത്തി. ഉം. ഉമ്മ, അനിയന് അതന്നെ ഉള്ളു വേറെ ആരും ഇല്ല.
കൊച്ചിന് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ?
ഞാൻ ഓൺലൈൻ ആയിട്ട് ഫാഷൻ ഡിസൈനിങ് നോക്കോണ്ട്.
വല്ല സാലറി കിട്ടുന്ന വല്ല പരിപാടി ചെയ്യുന്നുണ്ടോ?
അങ്ങനെയൊന്നുമില്ല. സാലറി കിട്ടുന്ന പരിപാടി തുടങ്ങാനായിട്ടില്ല ഫാഷൻ ഡിസൈനറ് ആയിട്ട് വർക്ക് ചെയ്യണന്നുണ്ട്. അയിന് സാധനങ്ങളൊക്കെ വാങ്ങാൻ കൊറ കൊറച്ച് ക്യാഷിന്റെ ആവശ്യം ഇണ്ട്. ഇതിന്റെ ഇടേല് മാരേജ് സെറ്റ് ആയി.
ക്യാഷിന്റെ ആവശ്യം വരുമ്പോഴാണ് നമ്മള്. ഇവിടെയാണെങ്കില് ഇപ്പോ സ്കൂള് തുറക്കുന്നു പുസ്തകം, ബുക്ക്, കാര്യങ്ങള് അങ്ങനെയൊക്കെ വരുമ്പ ത്തേക്ക് ഒത്തിരി ഉം.
ഉം പെരുന്നാള്ക്ക് ഡ്രസ്സോക്കെ എടുത്തോ?
അതൊക്കെ കട്ട് ചെയ്തു. ആദ്യത്തെ പെരുന്നാളിലുള്ള- ഡ്രസ്സിങ്ങും, കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട്- ഇനിയിപ്പ ഇവർക്ക് സ്കൂൾ തു- റക്കുമ്പോഴത്തേക്കും മേടിക്കാനുള്ള സാധങ്ങളൊക്കെ മേടിച്ചിട്ട് പുള്ളിക്ക് മാ- മാത്രം ആ പുള്ളിക്ക് മാത്രമേ ഒരു ഷട്ടും ഒരു പാൻറ് എടുത്തു, നമുക്ക് വേണ്ടന്ന് പറഞ്ഞു. എങ്ങും പോണില്ലല്ലോ, അവര് പള്ളിൽ പോകുന്നവർക്ക്- മാത്രമേ സന്തോഷംമായിരിക്കട്ടെ.
ആഹാ ഹസ്ബൻഡന് എന്താ ജോലി, എന്താ?
അത് വണ്ടി ഓടിക്കവാ നമ്മുടെ- ഇവിടെ തന്നെ അടുത്ത് തന്നേണ്ട്. ആഹ എപ്പ വേണേലും വന്നു.
എന്തൊക്കെയതെ അവിടെ- കാലാവസ്ഥയൊക്കെ- എങ്ങനെയാണ്.
കാലാവസ്ഥ വളരെ പെരിതാപകരം. രാവിലെ തൊട്ട് മഴ, ഇപ്പം വേണോ- നാളെ- വേണോന്ന് ചോദിച്ചുകൊണ്ട് നക്കുവാ. എന്റെ പിള്ളേരുടെ തുണി ഉണങ്ങാതിരിക്കാനുള്ള അടവ്.
നമ്മടെ പെരും വേയിലാണ്, മഴല്ല ചൂടോണ്ട്, ചൂട്.
ഓ ഇവിടെ തണുപ്പ് തുടങ്ങിയിരിക്.
ഓ അപ്പോ എന്ന് തുടങ്ങിയതാ മയാ? കാലാവസ്ഥ പറ്റും മോശഅന്ന്. ഇപ്പോ വേനലോ, മഴയാണന്ന- അറിയില്ലൻ, നാളെ പെരുന്നാളല്ലേ? പരിഞ്ഞ മഴയൊക്കാരും കണ്ടിട്ട്. ഇന്ന് ഇന്ന് പെരും വെയിലാണ്, ഞങ്ങൾ പറയാ നോൻബ് നെറ്റ്- കൊഴങ്ങി കിടക്കാണ്.
ഉം ഉം..
അങ്ങനെയൊക്കെ എടുക്കണ. പിന്നെ എന്താ പാട്?
പിന്നെ എന്താ കഴിക്കാൻ?
ഹേ...
വൈകിട്ട്നി എന്താ കഴിക്കാൻ? ഓക്കെ.
ആഹ ഇല്ലേ കണ്ടാക്കല്.
ഉം ഉം. ന കട്ടാക്കിക്കളി.
അവിടെ കട്ട് ചെയ്തോളാവോ?
ആഹാ നോക്കട്ടെ. നിങ്ങള് കട്ടാക്കിന്താ, കട്ടാകണില്ലാ.
അവിടെയാണ് കട്ട് ചെയ്യേണ്ടത് ട്ടോ. ഇവിടെ കോള് റെദ്ധാകണമെന്ന്- പറഞ്ഞൊണ്ടൊരു സിമ്പല് കാണി- ണ്ട് പിന്നെന്താ കട്ടാക്കിയിട്ട്- ആഹാ അവസാനിപ്പിച്ചോ.
കട്ട് ആകണില്ലല്ലോ? മാമിനോട് ചോദിച്ചോക്കാ.